ഹലോ ആര്യ വകുപ്പല്ലേ
ആഹ്.
ആരോഗ്യ വകുപ്പല്ലേ?
ആഹ്. ആഹ് പ
ആരോഗ്യ വകുപ്പാണോ?
പറ പറ
പിന്നെ ഞമ്മളെ നാട്ടിലെ ഒര് സ്ഥല്ത്ത് ഒര കൊറച്ച് ആൾക്കാര് വന്നാട്ടെ മാലിന്യങ്ങള് തള്ള്ണ്ട്. ഏഹ് അപ്പൊ അവടെ നമ്മളിപ്പോ ഒന്നുല്ലാത്ത ഏരിയേണ്. ആൾതാമസൊന്നുല്ല ഇന്നാലും ഞമ്മള് ഞമ്മള് വയി കുടെങ്ങനെ പോകുമ്പളേ ഞമ്മക്കത് ഒരു ഇതായി തോണ് ണ്ട് ആകെ ഒരു എടങ്ങേറായി തോണ് ണ്ട്.
ആഹ് പറയ്
ഹലോ കേക്ക്ണ്ടോ?
ഇങ്ങനെ വ്യക്തായി കേ
ഹലോ ഞമ്മക്കിപ്പ അങ്ങനേണ്ട് വല്ല്യ നല്ല പ്രയാസാണ്. ഈ ആൾക്കാരിങ്ങനെ ഇവടെ ഓരോന്ന്ങ്ങനെ കൊട്ന്നിടാ. ഇന്നട്ട് ഞമ്മളത് ശരിയാക്കാ. ഇതിപ്പോ ഓല് ഇവടെ ഇട്ട്ങ്ങാണ്ട് ഓല് പോവാണെ. ഓല് നടക്കാൻ വരുമ്പോ സൈഡ് കൂടെ ഇട്ട്പോവാണ്. വേ മറ്റേ മാലിന്യങ്ങളൊക്കെ. ഏഹ്. അപ്പൊ അത് ഞമ്മക്കൊരു വല്ല്യ ബുദ്ധിമുട്ടായി വര്ന്ണ്ട്.
ഹലോ
ഹലോ അത് നല്ലോണം ഞമ്മക്ക് ബുദ്ധിമുട്ടാണ്. കേക്ക്ണ്ടോ? കേക്ക്ണ്ടോ?
ലോ
ആദ്യായിറ്റാണേ ഞമക്കിപ്പോ ഇവടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നില്ല. ആൾ താമസൊന്നുല്ലാത്തൊരു ഉൾഗ്രാമാണ്. ബുദ്ധിമുട്ടാണ് ഇവടെല്ലതെ. ഏഹ് നല്ല മണണ്ട് ഇബടെ. നല്ല മണാണ്. ഏഹ് പ്രത്യേകിച്ച് ഒന്തും നടക്കുണൂലാ. ആകെ ഒര് ആഹ് പരിഹാരം കാണണം അയിനന്നെ വിള്ച്ചത്. പരിഹാരം നമക്ക് വേ എത്ര വേഗം കിട്ടുന്നൊ അത്രി ന്നാ വാണം കാരണം ഇവടെ അത്രിം നല്ലണ്ണം മാലിന്യത്തിന് ആഹ് മാലിന്യത്തിന് കുമ്പാരായിക്കുണു ഇപ്പം. ഞമ്മള് ഇതോ ഇങ്ങനെ ക്ലീൻ ചെയ്യാ, ഓല് വന്നിട്ടെ
ഒര് പാലം ണ്ടല്ലോ. ആഹ് ഒര് പാലംണ്ട്. ആ പാലം എത്ത്ണേന് മുമ്പ്.
അവ്ടെത്തിന്ന് മുമ്പ് ലേ. ആഹ് നമക്ക് അയിന് പരിഹാരം കാണാ. നിങ്ങള് നിങ്ങളൊരു പരാതി എഴ്തികാണ്ട് പരാതി എഴ്തീങ്ങാണ്ട് ഞമ്മടെ ഓഫീസിലേക്കെത്തിക്കണം.
അഹ്! പേ പേരാതിഎയ്തീട്ട് എത്തിക്കാ ഏഹ്
ആണോ. ആഹ് ഞങ്ങളെട്ത്ത് തന്നാമതി. ഞങ്ങളത്ത് ഇവ്ടെത്തിച്ചാല് ഞമ്മളയിന് കോ വിശദമായി പരിശോധിച്ചിട്ട് അതിന് വേണ്ട പരിഹാരം കാണാം.
ആഹ് ഞമ്മക്കിപ്പോ മറ്റേ വേറെതൊലും വഴി പറ്റൊ?
വേറെ പ ഞ്ഞി അല്ലാന്ന്ണ്ടെങ്കിലേ ഇങ്ങൾക്ക് വേറെ വൈകളൊന്നുംല്ല. ഇങ്ങള് ഇങ്ങനൊരു പരാതി പൂരിപ്പിച്ച് ഞങ്ങള്ടെത്ത് തന്നാമതി. വേറെ പ്രശ്നങ്ങളൊന്നുംയില്ല.
ആഹ് ഞങ്ങക്കിപ്പ ബടെ എന്തേലും നിരീക്ഷണത്തിന് വെക്കാണെങ്കിലേ നമുക്കിപ്പോ ഓലെ
അഹ് ന്നെ നിങ്ങള് അല്ല നിങ്ങളതല്ല നിങ്ങള് പരാതി എഴ്തിതന്നാല് ഞമ്മളാ പരാതി പരിശോധിച്ച് ഞങ്ങള് ഉദ്യോഗസ്ഥന്മാരെ പരിശോധിച്ചിട്ട് അയിന് വേണ്ട നടപടികള് സ്വീകരിക്കും. അവ്ടെ ക്യാമറ വേക്കാ വേ നിരീക്ഷണത്തിന് എന്തെങ്കിലും വെക്കണോ? അതോ വേ റവല്ല നടപടി സ്വീകരിക്കണോന്നൊക്കെ ഞങ്ങളാലോയ്ച്ചിട്ട് തീരുമാനം അറിക്കും.
ആഹ്
മൻസ്സിലായിലേ.
ആഹ്! പിന്നെ ഇബ് ഇബടെ ഇത് പ്പ ഞങ്ങടെ നാട്ടില് മാത്രല്ല ഗ നടക്ക്‌ണേ. ഇതിപ്പോ ഞമ്മളിപ്പോ ങ്ങനെ എന്തോ ക്കുമ്പോ ക്കെ കാണാല്ലോ. ഈ മാൽന്യം കാരം നമക്ക് പലഅധികം അസുഖങ്ങളൊക്കെ നമക്ക് വര്ന്ന്ണ്ട്.
ആഹ്!
ഇപ്പൊ ഇപ്പൊ മയ്യിം കൂടി പെയ്യ്ണോണ്ട് ഇതിപ്പോ അവ്ടെ കെടക്കാണല്ലോ? ഇതിപ്പോ അവ്ടെ ചീഞ് നാറികാണ്ടാകെ അയിന്റെ അര്ത്തൂകൂടെ റോട്ട്ക്കൂടെ അല്ല നമ്മള് വൈലൂടെ പോമ്പതന്നെ നമ്മക്ക് ഇപ്പോര് വെറ്പ്പാണ്.
ആഹ് ഓക്കെ നമ്മക്ക് അയിനൊരു തീർച്ചയായുംപരിഹാരംകാണാം. ഇങ്ങള് അയിന്റെ ആവശ്യത്തില് പേടിക്കേണ്ടാവശ്യല്യ. നമുക്ക് പരിഹാരം കാണാം.
ആഹ്!
നിങ്ങള് ഒര് ഞാൻ പറഞ്ഞത് പോലെ നിങ്ങള് ആഹ് ആഹ് പഞ്ചായത്തിലൊര് നേതാവാണല്ലോ. നിങ്ങള് ഒരു നാലഞ്ച നാലഞ്ചാൾക്കാര് കൂടിട്ട് ഒരു പരാ തി എഴ്തികാണ്ട് ഞമ്മളെടുത്ത് എത്തിക്കാ. ഞമ്മളത് നിങ്ങളോ ഒരാള്മാത്രം ചെയ്താപോരാ. ഒര് നാലഞ്ചാൾക്കാര് ചെയ്തിട്ട് പരാതി ഞങ്ങളിലേക്ക് എത്തിക്ക.
ആഹ്! ഞങ്ങളിപ്പോ പ്പോ പ്പോ പ്പോ എന്താപ്പോ
ആഹ്! അത് പരിശോധിച്ചിട്ട് ഞമ്മക്ക്‌ അയ്ന് പരിഹാരം കാണാം.
ഇതിന്റെൾക്കാരെ കിട്ടിയാ നിങ്ങള് എന്ത് നടപടിയാ സ്വീകരിക്ക്‌നാവോ?
ഞമ്മള് ഒന്നല്ലങ്കി നിരീക്ഷണവസ്ത്തുക്കള് അടെ വേക്കും. അല്ലെങ്കില് ഞമ്മളെ ഉദ്യോഗസ്ഥന്മാര് വന്നിട്ടത് ക്ലീൻ ചെയ്തിട്ട് വാണ്ട നടപടി നമ്മള് സ്വീകരിക്കും.
അതാ ഇത് ആൾക്കാരേ കിട്ടിയാലേ
ആഹ് ആൾക്കാരെ കിട്ടിയാ നമ്മള് നല്ല നല്ല ഏഹ് ശിക്ഷകള് ഓൽക്ക് കൊടുക്കും.
ആഹ് ഈ ആൾക്കാരെ പുടിച്ച്നോൽക്കോ?
ആഹ് അവർക്കു ണ്ടാവും.
ഇപ്പ ഞാനിപ് പോയി ഏഹ് മാലിന്യം നിക്ഷേപിക്ക്ണെ അമ്മള് കണ്ടാലേ ഏഹ് കണ്ടാല് നമ്മക്കിപ്പെന്തേലും കിട്ടോയ്ച്ചാ??
ആഹ് നിങ്ങള് അയിന്റെ ചിത്രം അയ ഞങ്ങക്ക് അയച്ചു തന്നാ മതി. ഞങ്ങള് പരിശോധിച്ചിട്ട് നിങ്ങൾക്കൊരു പാരിതോഷികം ഉണ്ടാവും.
ആഹ് അതൊരു നല്ല തീരുമാനമാണ്. കാരണം അങ്ങനെയൊക്കെ ഉണ്ട് ന്നുണ്ടെങ്കി ആൾക്കാര്- മാലിന്യം ഇടൽ നിർത്തും ചെയ്യും. ഓൽക്ക് ഒരു പേടി ഇണ്ടാവും. ആൾക്കാരിങ്ങനെ എന്തേലും പകർ ക്കെണ്ടോ അങ്ങനെയൊക്കെ ചെയ്യ്ണ്ടോ അവർക്കൊരു ഏ ഭയം ഉള്ളിലുണ്ടാവും. അങ്ങനെ ചെയ്താ തന്നെ ഇപ്പം ഞമ്മള് മ റ്റത് ചെയ്യ്ണേ. പിന്നെ ഒരു അതിർത്തി വരെ അങ്ങനെ കെട്ടണ്ട സൈഡില്. ഏഹ് നമുക്ക് ഇപ്പൊ മറ്റേ മാലിന്യം ഇടുമ്പളേ അവിടെ തങ്ങി നിക്കാൻ വേണ്ടി കാണ്ടേ
ആഹ് അല്ല അങ്ങനേനി ഇഞ്ഞ് അവിടെ താ മാലിന്യം നിക്ഷേപിക്കൂല. നമ്മള് അതിനുള്ള പരിഹാരം കാണാ.
ഇനി ഇപ്പം എന്ത് ഒഴിച്ചാല് ഇപ്പൊ ഇൻ്റെ സ്ഥല ത്ത് ഇന്റെ സ്ഥലത്ത് ഒരു വാഹനത്തിൽ നറ്ച്ചും മാലിന്യം വന്ന്ക്കാണ്ട്- കോല് വച്ച് തട്ടിപ് മറ്റേ തട്ടീക്ക്ണു. ഏഹ് അതിപ്പോ ഞമ്മളിപ്പോ എടങ്ങാറായിക്കാണ്ട് രണ്ട് പണിക്കാരെ വിളിച്ച്ക്കാണ്ട് നമ്മളിപ്പത് ശരിയാക്കിപ്പിച്ച്. ഏഹ് അപ്പോ ആര് ഇട്ടൂന്നറിയില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഇപ്പൊ നമ്മള് നിക്ക്ണെ. ഉം നമ്മുക്കിപ്പോ അങ്ങനെ വല്യേ മറ്റേ ഇത് ഉണ്ടായിട്ടൊന്നൊല്ല. എടങ്ങേറായിട്ടാണ്. ഫസ്‌റ്റത്തെ രണ്ടീസൊന്നും കൊഴപ്പണ്ടായിരുന്നില്ല. പിന്നെ അത് സ്ഥിരം ആയപ്പളേ. ഒര് എടങ്ങേറ്.
ആഹ് അത് അമക്ക് റെഡിയാക്കാം. നിങ്ങള് പേ പേടിക്കേണ്ട ആവശ്യല്ല. പിന്നേ കർശന മറുപടി സ്വീകരിക്കാൻ.
പിന്നെ അതുപോലെല്ലേ നമ്മളെ നാട്ടിത്തെ കൊറ്ച്ചാൾ ക്കാരെ ഏഹ് വീടുകളിലൊക്കെ മറ്റേ മാ മറ്റ ഒരു വൃത്തിയില്ല.
ആഹ്.
ഏഹ് അമ്മളിപ്പോ ഞമ്മളെ അയൽവാസിന്റെ നോക്കാണെങ്കിലേ വൃത്തിയില്ലാത്ത മറ്റേ മുറ്റം അവന്റെ വീടിനുള്ളിലൊക്കെ വൃത്തിയില്ല.
ആഹ് നിങ്ങളെയ് അതിന്റെ ഒരു ചിത്രം ഞങ്ങളെതിലേക്ക് അയച്ചു തരീ.
ആഹ്
അല്ലെങ്കിൽ നിങ്ങള് എഴുതുന്ന പരാതീന്റെ ഒപ്പം ആ ചിത്രം കൂടെ ഉൾപ്പെടുത്തിയിട്ട് തരാ.
ആഹ്. പിന്നെ വേറെ എന്തേലും ചെയ്യാൻ പറ്റോ? ഇവരെ വീട്ടിലേക്ക് വരാ. അങ്ങനെ എന്തെലും അവർ ക്ക് എന്തേലും ഒരു നൽകാ.
ആഹ് വേറെ ഞ നിങ്ങളും ചർച്ച ചെയ്തിട്ട് എന്ത് പരിഹാരം കാണാൻ നിങ്ങളും കൂടീം ചർച്ച ചെയ്യീട്ടോ.
ആഹ് നമ്മള് ഞമ്മളിപ്പോ അവരോട് കുറച്ചും രണ്ടു മൂന്ന് പ്രാവശ്യം അവരോട് പറഞ്ഞാണ്. ഞമ്മക്കിപ്പൊ പറയാനേ പറ്റൊള്ളേലോ. ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ അവരോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങള് ചെയ്തോളാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഇപ്പളും നമുക്കിപ്പോ ആൾക്കാരൊ ക്കെ അവ അവരുടെ വീട്ടിലേക്ക് പോവാൻ തന്നെ ഒരു മടുപ്പാണ്. എന്തെലും സാധനങ്ങളൊക്കെ ഇപ്പൊ പെൻഷന്റെ പൈസൊക്കെ തരാ പണം നൽകാണെന്നുണ്ടെങ്കി നമ്മളെ വീട്ടിലൊക്കെ വന്നിട്ട് ഒക്കെ നൽകീക്കാണ്ട് പോവാ. അവർക്ക് അവർക്ക് പോവാൻ മടിയേക്കരം.
ആഹ് ആഹ്
പിന്നെ അതൊക്കെ തന്നെ ഉള്ളൂ
ഉം നമുക്കീ ഈ വിഷയത്തിന് ഒന്ന് ഒരു പരിഹാരം കാണാം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു പരാതി എഴുതിയിട്ട് ഞങ്ങളെക്ക് അയക്കാ പിന്നെ അതുപോലെ ഞങ്ങക്ക് സാധ്യമാവുന്ന രൂപത്തിൽ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളിലേക്ക് അയച്ചെന്നാ മതി നമ്മള് പരിഹാരം കണ്ടോളാം
ആഹ് പിന്നെ ഞമ്മളിപ്പോ ഇതെവിടെയാണ് നമ്മള് ഇച്ച് പ്പീ സ്ഥലയെടെ അറീലേ ഇങ്ങളെ സ്ഥലേ ഇങ്ങളെ സ്ഥലെവിടെ നമ്മക്കറില്ലാ
ഞമ്മളിവിടെ മഞ്ചേരിയാണ്
ആഹ് അവിടെയാണല്ലേ അപ്പൊ ഏതായാലും നമ്മള് വൈകാതെ തന്നെ പരാതിയുമായി വരാം ഒപ്പം മ
ആഹ് നിങ്ങള് ഞങ്ങള് ആഹ് ഞങ്ങൾക്ക് ആഹ് നിങ്ങളെരു ഒരുനാലഞ്ച്പരാതി എഴുതിട്ട് അതായത് നാലഞ്ചാൾക്കാര് പരാതി എഴുതി ഒപ്പ് സ്വീകരിച്ചിട്ട് ഞങ്ങളിലേക്ക് അയച്ചന്നാമതി ഒരാള് മാത്രമാകുമ്പോ നമുക്ക് ആഹ് പരാതിക്കത്ര പ്രാധാന്യം കൽപ്പിക്കാൻ കഴിയൂല ഒരു നാലഞ്ചാൾക്കാര
ആഹ് അങ്ങനെ നമ്മളെതായാലും ഉടനെ വരണ്ട് ഏതായാലും ഇന്നിപ്പം ഇങ്ങനെ വിട്ടാ പറ്റൂല കാരണം എന്താ വെച്ചാല് എഹ് ഒരാള് ശ് പിന്നെ മറ്റവർക്ക് തോന്നാണിത് ഒന്നും കൂടെ ഇടട്ടേന്ന് അപ്പ ഞാൻ അവർ വീട് ഇന്റെ വീടിലും വസ് ഇച്ച്ണ്ടല്ലോ അപ്പൊ എന്ത ഇച്ചും കൂടി ഇവിടെ ഇട്ടൂടന്നൊക്കെ ചിന്തിച്ചിട്ട് തുടങ്ങിയ പിന്നെ നമുക്ക് വല്യരു തലവേദനക്കാരോ അത് അപ്പോ അ ഇങ്ങനെ ഇടണോന് ഇപ്പ തന്നെ ഇപ്പൊ ഇപ്പൊ രണ്ട്മൂന്നാല് ദിസായി തുടത്തിട്ട് പക്ഷേ അതായിട്ട് ഞമക്ക് ഇപ്പോ നിർത്താൻ സാധിക്കാന്ന് വലിയ ഗുണാക്കരം കാരണം ഇത് ഇങ്ങനെ ഇടാണെങ്കി ആഹ് ആൾക്കാരെ ഓ മറ്റേ ഓരോ മനഷിലിരിപ്പ് മാറ്റാ അവരും ഇട്‌ണേന്റെ മുമ്പ് തന്നെ നമുക്ക് അവിടെ എന്തെലും വിരോചിച്ചണം വസ്തു വക്കെ അങ്ങനെ എന്തെലും വെച്ചാല് ഇന്നെ തുക അടയ്ക്കേണ്ടി വരും വേസ്റ്റ്ട്ട തുക അടക്കേണ്ടി വരും ഇന്നേലൊക്കെ ട്ടാല് നമുക്ക് അതൊരു സുഖേനു പിന്നെ ആൾക്കാര് അയ്നെതിരെ അതിന് തുനിയൂല്ല
ആഹ് നിങ്ങള് എന്ത് ചെയ്യാച്ചാലേ നിങ്ങളടുത്ത് നേതാക്കന്മാരാണല്ലോ നിങ്ങള അടുത്തരു നേതാക്കന്മാരെ ഒരുമിച്ച് കൂടിയിട്ട് ഇപ്പം പിന്നെ തീരുമാനിക്ക എന്തൊക്കെ പരിഹാരങ്ങൾ അതിന് കാണാം എന്നിട്ടങ്ങള് വേണമങ്കിൽ രണ്ടീസം കയിഞ്ഞിട്ട് അങ്ങട്ട് വരാം അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വിവരങ്ങൾ അറീച്ചന്നാൽ മതി നിങ്ങൾക്ക് പരിഹാരം കാണെ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇതിനെങ്ങനെ പൂണ്ണമായും ഇല്ലാണ്ടാക്കാൻ കഴിയും നിങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് ഞങ്ങക്ക് അറിയിച്ചന്നാമതി വിവരറീച്ചന്നാ മതി അയിന് മാണ്ട നടപടികൾ സ്വീകരിച്ചോളാം
ഉം അയ് എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണ് നിങ്ങള് വരുന്നതെ ആഹ് കഥേ ഉള്ളില് ഭയം ഇണ്ടാക്കാനൊരു നല്ലൊരു തീരുമാന നിങ്ങള് വന്ന് നോക്കണത് എന്നാ പിന്നെ അവര് സാധാരണ രീതിയില് നിർത്തിക്കൊളുന്ന് എന്നായിക്കോട്ടെ വേറെ ഇതുവരെ വന്നിട്ടൊന്നില്ല ഏതായാലും ഞങ്ങള് പരാതിയായിട്ട് ഉടനെ ഏതായാലും വരാം ഇതല്ല പട് പെട്ടെന്ന് പരിഹാരം കടന്നിട്ടില്ലന്നുണ്ടെങ്കി ആൾക്കാര് തലേൽ കയറും അപ്പൊ ഏത് അപ്പൊ ശരി
ആഹ് ശരി ലേ